അല്ലോ മഴ ഉണ്ടായിരുന്നടാ പോയി
ആഹ് ഇവിടെ പെയ്തൊണ്ടിരിക്കയാ ഇവിടെ ഒരു മൂന്ന മണി ഇരുട്ട് ആവുമ്പോ നല്ല കാറ്റും ഇടിയും മഴയും ഒക്കെ കൂടാണ് വന്നത് പിന്നെ അതൊന്നങ്ങോട്ട ഒന്ന് ഒതുങ്ങിയിരുന്നു അപ്പോളും മഴ ഇങ്ങനെ വല്ലാണ്ടല്ല എന്ന ഇങ്ങനെ ചാറിങ്ങോണ്ട്ക്കുന്നുണ്ട്
ആഹ് ഇന്ന് ഭയങ്കര ബിസി ആയിരുന്നു
ആഹ് കൊറിച്ചു ടെം ആയി മോനെ ഉറക്കലും നമ്മള കാര്യങ്ങളൊക്കെ ഒന്ന് വൈ സെറ്റ ആക്കലൊക്കെ കൂടെ
ആഹ് ആഹ് ചായൊക്കെ കുടിച്ചോ?
ചായന്റെ പരിപാടി ഇല്ല.
ഇല്ല ആഹ് നല്ല കുട്ടിയാ.
ഈ സമയത്ത് മക്കൾക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ടെയ്ത് കൊടുക്കും.
ഓക്കെ. പിന്നെ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യല്?
സ്പെഷെലെന്താ ഇന്ന് നെയ്ച്ചോറും കൂന്തൽ റോസ്‌റ്റ്വേയ്ന്ന്.
ആഹ് ആഹ്. പിന്നെ പുറമെ വേറെ രാ അതെ അത് ഉച്ചക്ക് കഴിഞ്ഞുണ്ട്.
ആഹ് ഉച്ചയ്ക്ക് ഞാൻ ചോറ് പൊതുവേ രാത്രി അങ്ങനെ കഴി ക്കലില്ല.
ഉം.
ഉച്ചക്ക് മാത്രം ഒറ്റ ഒറ്റ ടൈമേ ചോറ് വെയിക്കൊള്ളു.
അതെ നെയ്ച്ചോർ എങ്ങനെയാടാ വെക്കുന്നുണ്ട്?
ഞാന് നെയ്ച്ചോറ് ഏറ്റവും ഇൻക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നെയ്ച്ചോറ്. നമ്മള് ഒന്നും ഇടൂല നമ്മള് കുക്കറ് വെച്ചിട്ട് കുക്കർല് നമ്മളെ മിൽമന്റെ നെയ്യ്ണ്ടല്ലോ.
ആഹ്
അതൊഴിച്ച് കൊടുക്കും കൊർച്ച് ഒരു രണ്ട് സ്പൂണൊക്കെ. ഇന്നട്ട് അത്ക്ക് ഒരു നാല് ഏലക്ക ഒരു രണ്ട് പീസ് പട്ട പിന്നെ ആ സ്റ്റാറുണ്ടല്ലോ അതൊന്ന് പിന്നെ ഗ്രാമ്പൂ ഒര് നാരെണ്ണ ഇട്ടിട്ട് ഒന്നണ് പൊട്ടിച്ച്ട്ക്കാ.
ആഹ്
ഇന്നട്ട് നമ്മൾ ഒരു നാഴി അരിയാണ് എടുക്കണതെങ്കില് അത്ക്ക് രണ്ട് നാഴി വെള്ളം. ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ വെച്ച് ശരി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാ. നമ്മൾ എത്ര അ അന് വെൾ അരി എന്താണ് എടുക്കുന്നെച്ചാ അരി എടുക്കന്ന് വച്ചാ ആ പാത്ര ത്ത്ന്റെ എരട്ടി വെള്ളം നമ്മള് ആ കുക്കർക്ക് ഒഴിച്ചു കൊടുക്കാ.
അത് ഏത് ഏത് അരിയാണ് വല്യ അരിയാണോ
തർ അല്ല ചെറിയ അരിയറ ഞാൻ യൂസ് ചെയ്യല്. ജോക്കർന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഞാ അധികും വാങ്ങിക്കല്. ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ. ഉം അത് വെച്ചിട്ട് അയ്ക്ക് ഉപ്പൂട്ടിട്ട് ഒറ്റ വിസില് ആയ വിസിലില് നമ്മൾ ഓഫാക്കാ. ഇന്നട്ട് പിന്നെ ആവി പോയതിനു ശേഷം ദ നല്ല സോഫ്റ്റായിടുക്കും നെയ്ചോറ്. നമുക്ക് സാധാരണ വെച്ചൂറ്റ്ണ നെ
ഫ്ലെയ്മിലിടണോ ഇത് ഓഫ് ആക്കീട്ട് ആവി വേവണോ?
കളയെണ്ട. ആവി അയ്ത്തന്നെ നിന്നോട്ടെ ആവി പോയതിന് ശേഷം നമ്മള് ഓപ്പൺ ചെയ്യ.
ആഹ്.
അപ്പൊ നല്ല പക്ക ആയിറ്റ് കിട്ടീട്ട്ണ്ടാവും.
കിട്ടും. അതിനാത്ത് പിന്നെ വേറെ മല്ലിയില
അങ്ങനെയൊന്നും ടുല്ല നമ്മള് വെ ച്ചൂറ്റിംങ്ങാണ്ട് ദമ്മിടാണെങ്കിൽ നമ്മള് മല്ലിയിലിം പൊര്ച്ചുള്ളിം അണ്ടിംമുന്തിരിയൊക്കെ ഇടും. ദ് നമ്മളെ വീട്ടാവശ്യത്തിന് ചെറുതായിട്ട് നമ്മള് പെട്ടെന്ന് വെക്ക്ണ സമയത്ത് അതൊന്നും ഞമ്മള് യൂസൂല്ല.
വേണ്ട. ക്യാരറ്റ് അങ്ങനെയൊന്നും വേണ്ട?
ആഹ് അതൊന്നും നം നമ്മള് അതൊക്കെ നമ്മള് ഗസ്റ്റ് ഒക്കെ ണ്ടെങ്കില്. അങ്ങനെ കൊർച്ച് ഫംഗഷനൊക്കെ അങ്ങനെ വെക്ക്ണ സമയത്ത് നമ്മള് വെച്ച് ഊറ്റിംങ്ങാണ്ട് വെക്കും. എന്ന് വെച്ചയിഞ്ഞാല് അരി വേ നെയ്ച്ചോറിന്റെ വെ വെള്ളം വെച്ചിട്ട് അത് തെളക്ക്ണ സമയത്ത് നമ്മളയ്ക്ക് ഇതേപോലെ പ പട്ട ഗ്രാമ്പുഅങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഉപ്പും ഇട്ടട്ട് അരി വേവിച്ചിട്ട് വെന്തന് ശേഷം നമ്മൾ ഊറ്റിയെടുക്കും നമ്മൾ ബിരിയാണിക്ക് ഊറ്റി എടുക്കു ല്ലെ
അഹ് അഹ്
അതുപോലെ ഊറ്റിയെടുക്കും എന്നിട്ട് നമ്മൾ ലെയർ ലെയർ ആയിട്ട് നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന പോലെ ഇതേ പോലെ നമ്മൾ മല്ലിയിലയും മരന്ന് നെയ്ച്ചോരുടെ മരുന്നു കുറച്ച് ഓയിലും അത അങ്ങനെയൊക്കെ വെച്ച് നെയ്യ ഒക്കെ വെച്ചിട്ട് അണ്ടിയും മുന്തിരിയും ഉള്ളിയും വറുത്തതും ഒക്കെ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ദം ചെയ്തെടുക്കും
എല്ലാരും കഴിച്ചോളുലേ
ആഹ് ഇത് നല്ല ടേസ്റ്റ് ആ നമ്മൾ ഒരു പ്രാവശ്യ നിക്ക് അങ്ങനെ ഇതാക്കുന്ന ഇഷ്ടം ഇങ്ങനെയാണ് ഇങ്ങനെകുമ്പോൾ നമ്മൾ ഓയിയില ഒന്നും പോവൂലഎല്ലായിടത്തും ഒരു പോലെയക്കെ അ നന്നായിട്ട് നല്ലൊരു വറ വെറൈറ്റി ടേസ്റ്റ് ആണ് ങ്ങനെ കഴി- ചോറിൽ ഇങ്ങനെ വെക്കാന് കുക്കറിൽ വെച്ച് കഴിഞ്ഞാല് പക്ഷെ നമുക്ക് ഒരുപാട് പേരുണ്ടാവ ഒരുപാട് പേരുണ്ടാകുമ്പോ നമുക്ക് ഇത് നമ്മ വെച്ചോട്ടി കഴിഞ്ഞാ നമുക്ക് ചറ് പെരിക്കണ്ടാവും കുറച്ച് കൂടുതലായിട്ട തോന്നിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമക്ക് ചോറ അധികം ഉണ്ടാവില്ല നമുക്ക് രണ്ട് മൂന്ന് പേർ ക്കൊക്കെ ആണെങ്കില് ഇങ്ങനെ വെക്കുന്നതാ നല്ലത് അല്ലേ കുറെ ആൾക്കാർക്കാവുമ്പോ നമുക്ക് അങ്ങനെ വെക്കണ നഷ്ട
കൂട്ടൻ എന്താ
കൂന്തല് റോസ്റ്റ് ചെയ്തത് നിങ്ങൾ ക്ക് എന്താ കൂന്തൽ മീന നിങ്ങൾ എന്താ പറ കണവന്ന് പറയ കൂന്തല് ഞങ്ങടെനാട്ടില് കൂന്തല് പറയും ആഹ് ആഹ് ഫിഷ് നമ്മൾ ആദ്യം കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ ഉള്ളീൻ തക്കാളിയൊക്കെ വാട്ടിങ്ങാണ്ട് റോസ്റ്റ് ചെയ്തെടുക്ക
ആഹ് ആഹ് ആഹ് എത്ര ഫീസിലേർന്നു
അതഞ്ച് വിസല്
ആഹ് വേവുണ്ടല്ലേ
ആഹ് അത് അത്യാവശ്യം വേവ് ണ്ട് അ അത് നമ്മള് നോർമലി ആയിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞത് റബ്ബർ ടൈപ്പ് ആയിട്ട് മാറും. എന്നാ പ്രഷർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
ആഹ് ആഹ് പിള്ളോര് കഴിക്കൂലേ
ആഹ് ആഹ് മക്കൊക്ക് ഇഷ്ടാണ് മോളെ ഫേവറേറ്റ് ആണ് അപ്പൊ മോൾക്ക് വേണ്ടിട്ട് അങ്ങനെണ്ടാക്കിയതേനി.
ആഹ് ഇനിപ്പോ ബെർത്ത്ഡ വരുന്നുണ്ട്ല്ലോ
ഉംഹ് നി പതിനഞ്ചാംതീ മോന്റെ ബർത്ത്ഡേ ആണ്.
ഉംഹ് ഉംഹ് മറ്റന്നാളോ വ്യാഴം വരുന്നുണ്ട്.
വ്യാഴ അല്ല വെള്ളിയാഴ്ചയല്ലേ പതിനഞ്ചാം തീയതി ഇന്ന് പന്ത്രണ്ടായിട്ടുള്ളൂല്ലോ.
അതെ ആഹ് ആഹ് പ്പ കറക്ടാണ്. പിന്നെ ഇം ബാക്കി എല്ലാരും എന്തേ ഉമ്മ ഇല്ലേ.
ഇല്ലേ ഞാനും മക്കളും മാത്ര ഉള്ളൂ ഇവിടെ.
ആഹ് ന്നോ അല്ലഅപ്പുറത്തെ വീട്ടിലെ പിള്ളേര് ആ രും വന്നില്ലേ ടി വി കാണാൻ ഒന്നും
ഒക്കെ അവിടെണ്ട് ഇപ്പൊ മഹ്‌രിബിന്റെ സമയമല്ലേ ഇനിയിപ്പോ കൊറ്ച്ച് കഴിഞ്ഞ് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഞ്ഞ്പ്പ നിസ്കാരംക്കെ കഴിഞ്ഞ് കൊറ്ച്ച് കഴിഞ്ഞിട്ടേ
ഉംഹ്.
ണ്ടാവൊള്ളു.
ഉംഹ് പിന്നെ ഇനി വൈകിട്ടെത്തിന് എന്താക്കുവ ചപ്പാത്തിയോ
ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇതുണ്ട് വെജീസൊക്കെണ്ട് നെ കക്കരിയും ക്യാരറ്റും ഇതൊക്കെണ്ട്. ചെലപ്പോങ്ങനെ വെജിറ്റബിൾ സാലഡ് ആക്കിട്ട് അങ്ങനെ കഴിക്കും കൊറച്ച് തൈര് ഒഴിച്ചി പ്പും അങ്ങനെ ഉപ്പും ഇത് ഇട്ടിട്ട് അങ്ങനെ കുരുമുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ കഴിക്കും.
പിള്ളാർക്കോ?
ആഹ് മോൾക്ക് നി പിന്നെ എന്തെങ്കിലും പിന്നെ. നൂഡിൽസ് ഇരിപ്പുണ്ട്. ചെലപ്പോ നൂഡിൽസ് ആക്കി കൊടുഏഹ് കൊടുക്കും. അല്ലെങ്കിൽ അവള് എന്താ പറയാ ചെലപ്പോ ബ്രെഡ് ഓംലെറ്റ് മതിയാറിം. അങ്ങനെ അവരെന്താ പറയ്ണാച്ച അതിനനുസരിച്ചിട്ട്.
ആഹ്, ആഹ്.
അങ്ങട് ആക്കി കൊടുക്കും.
ചപ്പാത്തിയാണെങ്കി കറിയുണ്ടോ? .
ആഹ് ചപ്പാത്തിയാക്കണംഞ്ഞ്. കറി ണ്ടാക്കണം. പിന്ന ചിക്കനൊക്കെ ഫ്രീ പിന്നെതായിറ്റ് ഫ്രോസറായിട്ട് കെടക്ക്ണ്ട്. അതൊക്കെ നി ഇതാവുമ്പോക്കിനേ ടൈം ട്ക്കും.
എല്ലാമേ ഒന്നിച്ച് വാങ്ങ ചെയ്യുന്നെ ഫ്രിഡജ് ഫ്രിഡ്ജി സേവ് ചെയ്യാണോ.
ഹ ഹ ഹസ്ബന്റ് ഇല്ല്യല്ലോ അപ്പൊ ഞാൻ നാട്ട എന്റെ വീട്ടിലൊക്കെ പോയി വരുന്ന സമയത്ത് അങ്ങാടി പോകുമ്പോ ഫിഷ് ആണെങ്കില് ഇപ്പോ. കഴിഞ്ഞാഴ്ച വന്നപ്പോ കൊറഞ്ഞ കൂന്തള് അതുപോലെ കൊറ്ച്ച്, മാന്തള്. പിന്നെ ത് ചൂര അങ്ങനെ. അഞ്ചാറ് ഐറ്റം നമ്മള് അര കിലോ ഒക്കെ വെച്ചിട്ട് അങ്ങന ഒന്നായിട്ട് ഒന്നിച്ചിട്ട് വാങ്ങിക്കൊണ്ടന്നിട്ട് നമ്മള്. ബോക്സ്ണ്ട് ശ ചെറിയ ബോക്സാൾ വാങ്ങിച്ച് ണ്ട് ഞാൻ ആ ബോക്സിലിട്ടിട്ട് കൊറ്ച്ച് വെള്ളം ഒഴിച്ചിട്ട് ങ്ങനെ ഫ്രീസ് എന്ന ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാല്. ഒര്കേടും വരില്ല. ഫ്രഷ്യായിട്ട് നിക്കും. അങ്ങനെ ഇതായിട്ട് കഴിക്കും. അതുപോലെ ചിക്കനാണെങ്കിലും. ഏഹ് ഒരു വലിയ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാ ഞമുക്ക് ഒറ്റ ഞങ്ങൾ രണ്ടു പേരല്ലേ ഉള്ളു. അപ്പൊ ഒരു മൂന്ന് നാല് പാർട്ട് ആക്കിയിട്ട് ഞാൻ ഇതേപോലത്തന്നെ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. ഓരോ തവണ, ഓരോ തവണ ഓരോ ബോക്സ് എടുക്കും.
ആഹ്, ആഹ്, ആഹ് അത് എത്ര നാള് സേവ് ചെയ്യും.
അത് എത്ര നാള കൈയ്യുണുച്ചാ അത്ര നെ നാള് നിക്കും.
അതെ അല്ല കൊനമുക്കിഷ് കൊഴപ്പൊന്നുല്ല.
ഇല്ല ഇല്ല യാതൊരു ടേസ്റ്റ് തിരി ഫ്രണ്ട്സോ അതോ ഒന്നില്ല അത്രയും ഇതാണ് ഐസായിട്ട ഇവിടെ നിക്ക. പിന്ന ഫ്രഡ്ജ് ഇൻവർട്ടർ കണക്റ്റ്ടാണ് അതുകൊണ്ട് ഫ്രഡ്ജ് ഓഫ്യ്യില്ല ഓഫാവില്ല.
ആഹ്, ആഹ്, ആഹ്
ഇ കറണ്ട് പോയി കഴിഞ്ഞാളും ആ ഡബിൾ ഡോറ്. അപ്പ പിന്നെ ഫ്രിഡ്ജ് ഓഫാവില്ല സാംസങ് തന്നെയാണ്.
ആഹ് എന്റെയും സാസംങ്ങ. ഒരു പിന്നെ ഇതാ എല്ലാ കള കളറെന്തുവാടാ?
ഹാഷ് കളർ.
ഹാഷ് കളർ സെയിം ആ. അത് രണ്ട് തട്ട ഫ്രീസറും പിന്നെ.
ആ ഫ്രിഡ്ജും ആഹ് സെപ്പറേറ്റ്, സെപ്പറേറ്റ്.
ആ, ആ പിന്നെ കറണ്ട് പോകുമ്പോ കറണ്ട് വരുമ്പോല സൗണ്ട് കേക്കും.
ആ സൗണ്ട് കേക്കും.
ആ ഉം അപ്പൊ സെയിം.
ആഹ് നിക്കണില്ലേ ഞല്ലത് ഞങ്ങളിപ്പോ ഒരു വർഷം. ആവുന്നേ ഉള്ളൂ ഞങ്ങള് ഹൌസ് വാമിങ് എട്ട് മാസ ആയിട്ടേ ഉള്ളൂ
അതെ ആഹ ഞാൻ രണ്ട് വർഷയി
അത് നല്ല അത്യാവശ്യം നല്ല പെട്ടെന്ന് പിന്നെ ഫ്രീസ ആയി കിട്ടും
ആ അതെയ കിട്ടും പിന്നെ ബാക്കില് വെള്ളമൊക്കെ അത് തന്നെ വലിച്ചെടുക്കുന്നുണ്ട്
ടുക്ക നമ്മൾ നോക്കണ്ടവശ്യമല്ല
ഉ പിന്നെ എപ്പഴും ഫ്രിഡ്ജ് ഇതായിരിക്കണം നീറ്റ് ആയിരിക്കണം
ആഹ് ഞാന് പിന്നെ അങ്ങനെ പാത്രത്തിലൊന്നും അങ്ങനെ ഒന്നും എനിക്കങ്ങനെ ഇഷ്ടല്ല
ആഹ ആഹ
ഞാനൊക്കെ ഇങ്ങനെ ഒക്കത്തിനനെ കണ്ടനേഴ്സ് ഇങ്ങെ വാങ്ങിച്ചിക്ക അങ്ങന ബോസ് മീഷോ എന്നൊക്കെ അങ്ങനെ പ്ലാസ്റ്റിന്റെ ബോക്സ്ണ്ടല്ലോ വെജറ്റബിൾ ആണെങ്ക തക്കാളി ഒരു ബോക്സ് പച്ച മുളക് ഒരു ബോക്സില് അങ്ങനെയൊക്കെ ഇങ്ങനെ വലിച്ചു പെറക്കിട്ടുന്ന ആ ഇഷ്ടമല്ല അങ്ങനെ കാണത്
ഉം അപ്പൊ ഈ പച്ചക്കറിന്ന കട്ട് ചെയ്ത് വാങ്ങില്ല സാമ്പാർ അങ്ങനെ ഒന്നും
അയ ഇല്ല ഇല്ല സാമ്പാർന്ന് ഞാൻ സെപ്പറേറ്റ് അധികംക്ക ഉണ്ട് പിന്നെ അതേപോലെ വെണ്ട ഉണ്ട് പയറുണ്ട് മത്തനുണ്ട് ചെ ഇവിടെത്തന്നെ ഉണ്ട് കൃഷി അക്കണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് ചീരണ്ട് അപ്പൊ മുരിങ്ങയൂണ്ട് അതൊക്കെ നമ്മള് വെക്കാനാണ് സമയത്ത് ഞാൻ ഇറക്ക ഇറങ്ങിട്ട് അപ്പ നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്ത് കൊണ്ടരും ആ
ആഹ ഉം
പച്ചമുള്ക് ക്ക പച്ചമുള് ക് ക്ക അങ്ങനെ തന്നെ ന ആവശ്യുണ്ടണുന്ന സമയത്ത് മാത്രം ഒക്കകിച്ചനിന്ന് ഇറങ്ങണ്ട ആ ഭാഗത്ത് തന്നെയാണ് അപ്പൊ ഒക്കെ അവിടുന്ന് അങ്ങനെ പൊട്ടിക്കും
ഉം എങ്ങനെ നട്ടക്കുന്നുണ്ട് ഇതിന് മണ്ണ് നിറച്ചിട്ടാണോ
അല്ല ഞാന് മുറ്റപണി എടുത്ത സമയത്ത്ന്നെ നമ്മള് കൃഷിക്കുള്ള ഭാഗങ്ങനെ ഒഴിച്ചിട്ട് നമ്മള് തിണ്ട കെട്ടി ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ആ ഭാഗ ഈ ഭാഗത്ത് ഇന്റർലോക്ക് ആണ് ആ ഭാഗത്ത് മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ നമ്മള് കൃഷിക്കായിട്ട് ഇങ്ങനെഒഴിച്ചിട്ടിക്കണം
ആഹ ആഹ
ആ ഫ്രണ്ട് ഭാഗത്ത് ചെടിക്കും ബാക്കില ഇങ്ങനെ അതേപോലെ അ ഓരോ തയ്യളുണ്ട് ഇറങ്ങണ ഭാഗത്തി ഇപ്പ റംമ്പൂട്ടാനുണ്ട് അതിന്റെ ചുവട്ടിലാണ ഇപ്പ ഞാന് പച്ചമുളകും അതുപോലെ ചീരീ നട്ടത് അയിന്റെ സൈഡിലാണ്. പിന്നെ അതിന്റെപ്പുറത്തെ ഒരു. ചൈനീസ് ഓറഞ്ച്ണ്ട്. ആ ആ ഒരു ഭാഗത്ത് നമ്മള് പിന്നെ പ- കൂർക്കയില, അതേപോല തന്നെ മുറികൂട്ടി അങ്ങനെ കുറച്ച് അങ്ങനത്തെ ഐറ്റംസ്. പച്ചമുളക് അങ്ങനെയൊക്കെണ്ട് ആ ഭാഗത്ത്. ഞമ്മളാ നെയ്ച്ചോറിലിടുന്ന ഓലണ്ടല്ലോ? അത്. പിന്നെന്താ അങ്ങനെ. ത്തിരി സ്ഥലള്ളോട്ത്തൊക്കെ എന്തെങ്കിലും എന്തെങ്കിലൊക്കെ ങ്ങനെകുഴിച്ചിടും. അയിന്റെപ്പറത്തൊരു ചിക്കുന്റെ തൈയ്യിണ്ട്. ചിക്കുന്റെ തയ്യിന്റെ ചോട്ടിലും കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കൊയിട്ട് പിന്നെ രണ്ട് തെങ്ങ്ണ്ട്, മുറ്റത്തെന്നെ.
ആഹ. പിന്നെ വേറെന്താടാ.?
വേറെന്താ അങ്ങനെ പോണ്.
ആ സുഖം.
സുഖായിട്ട് പോണണ്ട്.
ചൊമ പിടിച്ചീണ്ടോ?
ചൊമ ചെറുതായിട്ട്ണ്ട്. അപ്പൊ ഒന്ന് മഴ ചെറുതായിട്ട് മഴച്ചാറൽ കൊണ്ടു. ഞാന്. കോവക്ക നന്നായിട്ട് പടർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ. അതിനൊരു വല വാങ്ങിച്ചു കൊടന്നിട്ട് കുറേ ദിവസയിക്ക്ണ് അത് ഒന്ന് കെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊന്ന് കെട്ടി നാല് ഭാ സൈഡ് വലിച്ചൊന്ന് കെട്ടി കൊടുത്ത് റെഡിയാ പന്തലാക്കിട്ട് ചെറുതായിട്ട് മഴ ചാറി
ആഹ് ആഹ് എടാ മറ്റേ പച്ചക്കറിയുടെ ബോക്സുകൾ എങ്ങനെ നീ മേടിച്ചോണ്ട്.
എന്ത് ബോക്സ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണതോ? അത് മീഷോന്നാ വാങ്ങി അത് നമ്മൾ വെജിറ്റബിൾ പിന്നെ വെജിറ്റബിൾ ബോക്സ് അടിച്ചൊടുത്താ മതി ഇങ്ങനെ ഫ്രിഡ്ജ് കണ്ടെയനർന്ന് അടിച്ചൊട്ത്താലും കിട്ടും. ഇരുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്നുള്ളൂ ആറ് ബോക്സിന്.
ആഹ് ആഹ് നീളത്തിലുള്ളതാ?
ആ നീളത്തിലുള്ളതും ഉണ്ട് പിന്നെ സ്ക്വയർ ആയിട്ടുള്ളതും ഉണ്ട്.
ഉണ്ട് ആഹ് ആഹ്
ന്നാ ഒക്കെട്ടോ ഞാൻ വിളിക്കാ.
ആഹ് ശരി ഓക്കെ.